ആഹ്
കേൾക്ക്ല്ലേ?
സുഖാണോ?
ആഹ്. സുഖാണ് സുഖാണ് കേക്കുന്ന്ണ്ടോ?
ഓഹ്.. കേക്ക്ന്ന് ണ്ട്
ആഹ് എന്താ ചെ ഒര് പണിംല്ല. വെറുതേങ്ങനെ കെടക്കാ ബാങ്കൊക്കെ കൊട്ത്ത് പള്ളീലൊക്കെ പോയന്ന്ങ്ങനെ കെടക്കാ. ങ്ങളെന്താ ചെയ്യ്ന്നെ. ഞാ സ്കൂൾ ടെയ്നി. സ്കൂളൊക്കെ വിട്ട് വന്ന്
ആഹ്
പിന്നെ കൊർച്ച് പ്രാവ്കൾ ണ്ടായിനി. ഓലെക്കൊന്ന് തൊർ ന്ന്ട്ട് തിന്നാകൊട്ത്ത് കൂട്ട്ലാക്കി.
ആഹ്
ങ്ങളെന്തായ്യ്ണ്?
ഞാ വ്ടെണ്ട്. വ്ടെ ഇര്ക്കാ.
ഏഹ്. പണിയൊന്നുല്ലേ? പണിയൊന്നൂല്ലേ?
പണി ഞ്ഞ് രാത്രി കത്തേക്ക് നോക്കണം. ചോറ്ണ്ട് വെച്ചത്. ഞ്ഞി പ്പം കൊറവാണോൻ തോന്ന്ണ്ട്. അങ്ങനേണെങ്കി ലേശം നൈ ചോറന്തോ ണ്ടാക്കണം യാര്ച്ചിക്കാ.
ഉം
ഉം
ഫുഡ്ഡെന്താ?
സാധാചോറ് വെച്ചേണ്ട്.
ഉം. നെയ്ചൊർക്കെന്താ കറിന്താ? നെയ്ച്ചോർക്ക് കറിയെന്താ?
നെയ്ച്ചോർക്ക് കറി ഞ്ഞ് ചിക്കനൊക്കെ ണ്ട് വടെ കൊണ്ട് വെച്ചെ. എന്തേലും ചെയ്യണം.
ഉം ആഹ് നെയ്ച്ചോറും ചിക്കകറിം ണ്ടാക്കിയാതില്ലോ ല്ലേ?
ഉം. അൻക്കെന്താ പണി. ങ്ങക്ക് ഇഷ്ടാ നെയ്ച്ചോറും ചിക്കകറിം.
ഉം. നെയ്ച്ചോറും ചിക്കകറിയൊക്കെ ഇഷ്ടാണ്.
ആഹ്
വീട്ട് ആരൊക്കെണ്ട്?
വീട്ടില് ഹസ്ബൻൻ്റും. മൂന്ന് മക്കളും, ഞാനും. പിന്നെ ൻ്റെ വീട്ട്‌ല് മ്മിം, പ്പിം ഒരാങ്ങളീം, ഒരനിയത്തീം ഹസ്ബൻ്റിൻ്റെ വീട്ട്‌ല് ഏ ഉമ്മയും ഹസ്ബൻ്റിൻ്റെ രണ്ട് അരി അനിയനും, മൂന്ന് പെങ്ങമ്മാരും.
ഉം
ഉം അങ്ങനെക്കെണ് സന്തോഷത്തോടെ അങ്ങനെ പോകുന്നു
ഉം ഉം ഉം
ട്രിപ്പ് ഒന്നും പോയില്ലേനോ
ഇല്ലല്ല
ഉം
ട്രിപ്പൊന്നും പോയില്ല ഇന്ന്പ്പൊ ഇമ്മീംഇപ്പീ വീ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഉമ്മ ഇപ്പൊ വീട്ടിലില്ലേ
ആഹ്
ഇമ്മീം ഇപ്പിയിം വീട്ടിലില്ല ഇനി ഇപ്പം നൈ നൈറ്റിനുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പം എന്തുണ്ടാക്കാനാണിനി നിച്ചുല്ല സാധനങ്ങളൊക്കെ ഇവിടെണ്ടാനും പക്ഷെ ഇണ്ടാക്കാനിച്ചല്ല
ന്നാ നെഴ്‌ച്ചോറുണ്ടാക്കിക്കോ എളുപ്പല്ലെ
എല്ലാരും നി നിശ്ചയമല്ലേ ഇനിയിപ്പം അവക്ക് യൂട്യൂബ് ഒക്കെ നോക്കിട്ട് പോണം അല്ല നിങ്ങള് നേഴ്സ് നേഴ്സ് ഏഹ് അ ഒന്നു പറഞെരൊ ന്നാല് ഒന്ന് ഇൻക്കും ഇണ്ടാക്കേയ്നി ആഹ്
വേണേ പ്പ റെസിപ്പി പറഞ്ഞ് തരാ അമ്മക്ക് യു യൂട്യൂബിൻ്റെ തൊന്നും അറീല നമ്മളൊരു സാധാരണക്കാരി ഉണ്ടാക്കുന്ന രീതിൽ പറഞ്ഞു തരാം
ആഹ് ആഹ്
അഹ് ഇജൊരു പാത്രത്തില് അരി ഇട്ക്ക
ആഹ്
അരി ഇട്ക്കാന്ന്ച്ചാ അരി അളക്ക ഒരു ക്ലാസ് അരിയാണെങ്കില്
ആഹ്
ഒര് ക്ലാസ് ഒരു സ്റ്റീലിന്റെ ക്ലാസിലോ അല്ലെ ബോട്ടിൽ ക്ലാസിലോ ഒരു ഗ്ലാസ് അരി ഇട്ക്ക്അ ആഹ് ഒരു ഗ്ലാസ് അരിയാണ് ഇജ് എടുക്കണെന്ന് വെച്ചാല് രണ്ട് ഗ്ലാസ് വെള്ളൊഴിക്ക
ആഹ് അത് എത്രാക്ക് തിന്നാണ്ടാവും
അൻക്ക് തിന്നാണ്ടാവും
ഇൻക്ക് സ്വന്തക്ക്ലെ
ആഹ് അനക്കും പിന്നെ വേറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്കൂടെ ഒക്കെ തിന്നാം
ആഹ്
ഇന്നട്ട് കുക്കറിലോ ചെമ്പട്ടിയിലോ എന്തിലോ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്ക അയ്ക്കൊരു കാല് സ്പൂൺ ഉപ്പ്ട്
ആഹ്
പിന്നെ നുള്ള് കൊറച്ച് ഒരു രണ്ട് സ്പൂണ് ഓയല് എന്തെങ്കിലും ഒഴിക്ക സൺഫ്ലവറോ എന്താ ഓയില്ള്ളത് സാദാ ഓയിലോ വെളിച്ചെണ്ണേ എന്തെങ്കിലും ഒയ്ക്ക ഏഹ്
ഉം എല്ലൊം ഒഴിക്കാൻ പറ്റോ
ആഹ് വെളിച്ചെണ്ണേ ഏതെങ്കിലും ഒന്നൊഴിച്ചാൽ മതിറ്റോ
ആഹ്
മൂന്നും കൂടി ഒന്നും ഒഴിക്കണ്ട ഏതേം ഒന്നൊഴിക്ക്
ഉം
അയ്ക്ക് രണ്ട് പട്ട പട്ടാന്ന് പറഞ്ഞാ ഒരു മരക്കഷ്ണം മോൺത്തെ ഒരു ഇത് ല്ലേ
ആഹ് ആ സാനം ആഹ് വ്ടെ അടുക്കളെണ്ട് ആഹ്
ണ്ണം പൊട്ടിച്ചട്ട് പിന്നെ ചെറിയ്യെ ഗ്രാമ്പു പല്ലിമലൊക്കെ ഇന്റെ ഇടയിലൊക്കെ പല്ല് വേദനക്കൊക്കെ വെക്കണ ഗ്രാമ്പുണ്ട് പൂവ് ആഹ് അതും രണ്ടണ്ണട്അ ഒരു മൂന്നേലക്കായും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതൂട
ആഹ്
ഇപ്പൊ അതിന്റെ കൂട്ട് റെഡി ആയി ഒക്കെ. ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ തിളക്കുമ്പോ ഈ ഇജ് അദ്യം എടുത്ത് വെച്ചിരുന്ന അരി കഴുകി
ആഹ് നിക് നിക്കിട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ അരി ഒന്ന് കഴുകിക്കെയ്യട്ടെ ഇപ്പൊ വർത്താനം ഇപ്പൊ ഉം
അപ്പൊ ഇജെങ്ങട്ടാ പോണെ?
അല്ല ഞാൻ ഈ അരി കഴികിയോണ്ട് നിൽക്കയാ ആ കഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞോളി പറഞ്ഞോളി
അരി കഴികിയിട്ട് അതും അയ്കിടുക
ആഹ്
എന്നട്ട് കുക്കർ അടച്ച് വക്കുക.
ഉം
കുക്കർ അടച്ച് വെക്കുക അപ്പൊ നെയച്ചോറ് ഇനി ഒന്ന് വിസില് വരട്ടെട്ടോ? ഒരു വിസിൽ വന്നിട്ടേട്ടോ ഓഫ് ആക്കിയാ മതി.
ഒറ്റ വിസിൽ മതിയോ?
ആ ഒറ്റ വിസിൽ മതി എന്നിട്ട് സി കൊറച്ചു നേരം തുറക്കാതെ നിന്നാൽ മതി. അപ്പോ ഒന്നും തുറക്കരുതുട്ടോ ആവി പോയിട്ടേ തുറക്കാവൂ ഏഹ്
അപ്പൊ എ എത്ര നേരം വെ
ഒരു പത്ത് മിനിറ്റ് നേരം വയ്ക്കുക.
ആഹാ അപ്പോത് വേവുവോ?
ആ അപ്പോത്തിന് നെയ്ച്ചോറ് വേവും.
പിന്നെ പിന്നെ കറിക്കെന്താ?
കറിക്ക് ഇവിടെ ചിക്കൻ ഉണ്ട് ബീഫുണ്ട് ചിക്കൻ അല്ലേ നെയ്ച്ചോർക്ക് രസം ചിക്കനല്ലേ?
ആ ചിക്കനും ബീഫൊക്കെ രസാണ് ചിക്കൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എക്ക് ഇനി ചോറ് വെന്തിട്ട് ഇതാക്കി വെ വെച്ചാതി കറി
ആഹ് ആയിക്കോട്ടെ ആഹ് ആഹ്.
ട്ടോ ചിക്കന് കഴുകി നന്നാക്കി ഊറ്റി വട്ടപാത്രത്തിൽ ഊറ്റി വെക്കുക.
അതൊക്കെ ഉമ്മ വെച്ചു പോയാണ്.
എന്നാ ഇനി രണ്ട് ഉള്ളി എടുത്തിട്ട് നല്ലോണം വഴറ്റുക
ഏത് ഉള്ളിയാ?
കുക്കറിൽ തന്നെ വേറെ കുക്കറുണ്ടോ അവിടെ ഒരു കുക്കർ തന്നേ ഉള്ളൂ?
അല്ല മൂന്ന് കുക്കറുണ്ട് വീട്ടില്
ആഹ് എന്നാ പിന്നെ രണ്ട് രണ്ട് വലി വലിയ ഉള്ളി.
ഉം
ഇനി കുക്ക് എത്രയായാണ് കോയി തോനെ ഉണ്ടെങ്കില്? അതിനനുസരിച്ച് വരും കുറച്ചൊക്കെ ആണെങ്കി രണ്ട് ഉള്ളി എടുത്തോ
ഉം
എന്നിട്ട അയില് കുക്കറിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിയ്ക്കുക എന്നിട്ട് രണ്ട് ഉള്ളി അരിഞ്ഞത് ആ കുക്കറിലേക്ക് ഇടുക.
ആഹ്
ന്നട് അതിന്റെ കൂടേന് കൊറച്ച് അര ടീ ടീസ്പൂൺ ഉപ്പൂടിക
ആഹ്.
എന്നിട്ട് നന്നാക്കി വയറ്റുക ഉള്ളി.
ഉം
ഉള്ളി നല്ലോണ്ണം വയന്ന് വരുമ്പം തക്കാളി വെളുത്തുള്ളി തക്കാളി അരിഞ്ഞിടുക പച്ചമുളകും യേക്ക് അരിഞ്ഞിടുക. ജസ്റ്റ് ഒന്ന് കീറിയാ മതീട്ടോ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതക്കി ഇടാ
ആഹ്
പിന്നെ കരിവേപ്പിന്റെ ഇല ഇടുക ഇങ്ങോട്ട് ഇത് കൊ നന്നാക്കി ഇതും കൂടെ കൂട്ടിയിട്ട് വയറ്റുക നല്ലോണ്ണം വയറ്റുക
ആഹ് കരിയ
ക ഏഹ്
കരിയണോ
ഏയ് വയറ്റ കരി ചെറിയ തീയിലിങ്ങ ഇങ്ങനെ ഇങ്ങനെ കുഴമ്പലി രൂപത്തിലാവും
ആഹ്
കരിയണ്ട കൊയമ്പത്തി രൂപത്തിലായിട്ട് അര ടേബിള് സ്പൂണ് ഉപ്പ്
ഉം
അല്ല ഉപ്പല്ല മഞ്ഞൾപ്പൊടി ഒരു ഒരു ടേബിൾ ടീ സ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ട്ടോ
ആ ടേബിൾ സ്പൂൺ
ആ ഉപ്പ് അല്ല മഞ്ഞൾപ്പൊടി ഉപ്പ്ന്നെ ഓർമ്മ വരിക
അങ്ങനെ പറയല്ലി കൺഫ്യൂഷൻ ആവും ആഹ്
ഒരു സ്പൂണ് മുളകും പൊടിയും
ഉം
കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും അതിലെക്ക് ഇട്ട് കൊടുക്കുക
ഉം
ഇങ്ങോട്ട് നന്നാക്കി അതും വറ്റിയിട്ട് ആ ചിക്കന് അതില് ഇട്ടിട്ട് നന്നാക്കി ചിക്കനുടി അതില് ഇട്ടിട്ട് നന്നാക്കി വയറ്റി
ഉം
ഇങ്ങോട്ട് ഒരു ഗ്ലാസ്സ് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മൂടി വെക്ക ആ ചിക്കൻ നല്ലോണം ഒന്ന് വയന്ന് വരുമ്പോ അയിക്ക് ഒരു ഗ്ലാസ്സ് വെള്ളം എടുത്ത് ഒയ്ക്ക
ചിക്കൻ ആത് ആ അത്ത്ര പണി ഒള്ളൂ
വെള്ളൊന്ന് ഒഴിച്ചാലേ
ഉം
അന്ന് ഒന്ന് അടച്ച് വക്കാം ഇങ്ങട്ട് ഒന്ന് നല്ലോം ഇളക്കി കൊടുക്കണം കേട്ടെ വെള്ളം ഒഴിച്ചിട്ട്
ആഹ്
ഇങ്ങട്ടൊന്ന് അടച്ച് അടച്ച് വച്ചാൽ മതി
എത്ര നേരം വെക്കണം
അത് ഒരു ഒരു പത്ത് മിനിറ്റ് കൊണ്ടാവും
അല്ല അപ്പൊ ഒറ്റ ക്ലാസ് വെള്ളം മതി ആകെ ആയിക്ക്
ആ അനക്ക് കുറച്ച് കറി പോരെ ഇജ് ഒരാളല്ലേ ഒള്ളു
ആണ്
ഓ തോന്ന കേയിന്റെ ചിക്ക ചിക്കൻ തോന്നക്ക് കറി വേണെങ്കിൽ കുറച്ച് കൂടി വെള്ളം ഒഴിച്ചോ ഇങ്ങട്ട് മല്ലി ചെപ്പ് ഇല്ല ആയ് അങ്ങനെ ദുഷിക്കൂല ഇങ്ങോട്ട് പിന്നെ മല്ലിച്ചപ്പണ്ടെങ്കില് അതൊന്ന് ലാസ്റ്റ് ഇട്ട് കൊടുക്ക
കൊറെ ഇടണോ
ഉ ഉണ്ടെങ്കിൽ അതൊന് അരിഞ്ഞത് ഉണ്ടങ്കിൽ
ആ അത് ഇവിടെ ഇവിടെ ഇണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇണ്ട് എടുത്ത് അരിയണം ഏഹ് ഇത്ര പണിയേ ഒള്ളൂ
അത്ര പണിയേ ഉള്ളൂ പിന്നെ ഒരുങ്ങിയാ അയില് പണിയൊന്നുല്ലാ ഒന്ന് ഒക്കെ ചെയ്ത് പഠിക്കണത് നല്ലതാ എന്നാ എപ്പളും ഉമ്മേം ഉപ്പേം ഇല്ലാത്ത സമയത്തൊക്കെ വെക്കാല്ലോ നിനക്ക്
ചിക്കൻ കറി എത്ര വിസില വിസിലല്ല പത്ത് മിനിറ്റ് അങ്ങനെയാണോ കണക്ക്
രണ്ട് വിസില് അടിച്ചോട്ടെ
ആഹ് അപ്പോം നെയ്ച്ചോറ് ഒരു വിസിലും
ആഹ് ചിക്കൻ കറി രണ്ട് വിസിലായി ഇനി ഒരു വിസിൽ അടിച്ചിട്ട് ഒന്ന് സിമ്മിലിട്ട് വെച്ചാതി
ഒരു വിസില് അടിച്ചിട്ട് സിമ്മിക്ക്ടുക ആഹ് ആഹ്
എന്നാൽ പിന്നെ പെട്ടന്ന് ഇതാവും
ആഹ് ഓക്കേ ഓക്കേ എന്ന എന്നാ ഇനീപ്പോ അത് ഇണ്ടാ പഠിക്കാന് പ്രത്യേകിച്ച് അധികത്തൂല്ല എന്നാലും ഉണ്ടാവും നോക്കണം
ഏഹ്
ഓൻ പ്ലസ് ടു ആണ്
ആഹ്
ഉം പിന്നെ നോക്കട്ടെ ഇന്റെ ഇപ്പ ഏയ്താണ്ട് പടിക്ക എയ്താണ്ടാവും കൊറച്ച് അതായിട്ട് എഴുതണം
ആഹ്
ഉം
എന്നാ പിന്നെ എന്താ
എന്നാ പിന്നെന്താ എന്ന ഒന്നൂല്ല എന്നാ ശരി ട്ടോ എന്ന ആയിക്കോട്ടെ ഞാന് പോയി ചോറുണ്ടാക്കട്ടെ